ലോ
ആഹ് പറയോ
എന്തൊക്കെയാ എവിടെ തിരക്കിലാണോ
ഇല്ലില്ല
ഉം പണിയൊക്കെ കഴിഞ്ഞോ ഇല്ലടോ തുടങ്ങീട്ടുള്ളേ
ഓഹോ തുടങ്ങിതോള്ളോ
ആഹ് ഞാന് മോനായിട്ടൊന്ന് ഹോസ്പിറ്റലില് പോയിരുന്ന്
എന്ത് പറ്റി പനിയും ജലദോഷവ
ഉം പനി പനി
ആഹ് എല്ലായിടത്തുണ്ട് ഇവിടെ മക്കക്ക് പനി ആയകൊണ്ടിന്ന് പോയതേയില്ല
ഉം ഹും ന്നലെ നല്ല പനിയാരുന്നു സ്കൂള് വിട്ട് വന്നപ്പോ രാവിലെ ആയപ്പോ കുറഞ്ഞു പക്ഷ നമ്മളിപ്പോ ഡോക്ടറെ കാണിച്ചേ ഇപ്പത്തെ നല്ല വൈറസ് പനിയല്ലേ അപ്പൊ അതിപ്പോ പെട്ടെന്ന് ഡോക്ടറെടുത്ത് കൊണ്ടോയി.
ആ ഇവിടെ എനിക്കും എല്ലാർക്കു പനിയൊന്ന് മാറി എനിക്ക് ജലദോഷം ഒപ്പണ്ട്ത്രേ മക്കളത് മാറി സ്കൂളിലൊക്കെ വിട്ട്
ഉം ങ്ങളിന്ന് പോയിട്ടില്ല. ലീവ് ആക്കിയേക്കാൻ സ്കൂളി പോയിക്കഴിഞ്ഞാൽ ക്ഷീണാവൂലേ?
ആ അതെ പിന്നവിടുന്ന് അവര് വിളി ക്കുമ്പം നമുക്ക് ചെന്ന് കൂട്ടിക്കൊണ്ടുവരാനും പറ്റില്ല.
ബുദ്ധിമുട്ടാവൂല്ലേ
ആഹ് അതന്നെ
ഉം എന്തേന്നിണ്ടാക്കി സ്പെഷ്യല് എന്തണ്ടാ
ചോറ് ചോറ് സാമ്പാറ് ണ്ട് മീനിതാ അടുപ്പത്ത് വെ വച്ചിട്ടുണ്ട്.
ഉം എന്ത മീന്?
എന്താ പുഴം മൻസിയാ? ഇപ്പം അ മഴക്കാലം ആയതുകൊണ്ട് കടലില് പോകുന്നില്ലന്ന് തോന്നുന്നു ഈ അപ്പൊ പുഴമത്സ്യം കൊണ്ടുവന്നിട്ടുണ്ട്.
ഉം ആ അതിഷ്ടാണോ? പുഴമീൻ ഇഷ്ടാണോ?
ആ പുഴമീൻ ഇഷ്ടാണ്. ഇവിടെ എല്ലാരും ആ കൂടുതലും മക്കൾക്കൊക്കെ പുഴമീനെ കൊടുക്കാറുള്ളൂ മത്തിയാണെങ്കില് നമ്മള് കടൽ മത്സ്യം കൊടുക്കും ഇല്ലെ ഇല്ല വേറെയൊന്നും കടലീന്ന് വച്ചൊന്നും കൊടുക്കയില്ല അവർക്ക്
ആ ഫ്രഷ് മീൻ കിട്ടുവോ അവിടെ?
ആ
ഏ
അവിടെ നല്ല മീന് കിട്ടും
ഏയ് ഇവിടെ ഫ്രഷ് ഒന്നും കിട്ടൂല?
ആ ഇവിടെഡാ നമ്മളിവുടടുത്ത് ഹ കടലിൽ പോയി വരുന്നവരെണ്ടെങ്കില് അവര് കൊണ്ടേയി തരും
അതെ ആഹഹ ഇവിടെ ഫ്രഷ് കി പ്പം ഭയങ്കരപണിയാണ്.
ആണല്ലേ അത് ടൗണിലേക്കെ ക്കാ എന്താ പറയാ കൊണ്ടുവന്ന് വെച്ചുള്ള മീന് ആയിരിക്കും ഇവിടെ നമു ഉൾപ്രദേശ്ത്തൊക്ക നല്ല മീന് കിട്ടും
ഓ ഓ
അതുപോലെ പുഴമത്സ്യം തന്നെ രാവിലെ പിടിച്ചിച്ചിട്ട് വന്നപാടുള്ള മീനൊക്കെ കിട്ടും
ഉം അത് ഏത് ടൈപ്പ് മീൻ അവിടെ കിട്ടുവോ?
ആ് പഴ മത്സ്യങ്ങളില്ലേ ചെറിയ കിരിമീനില്ലേ കരിമീൻ എന്നൊക്കെ പറയുന്ന സാധനം.
ആഹ അത് കിട്ടൂലേ എവിടെ ഇവിടെ ഹ് പുഴമീനല്ല ഇവിടെ തോ വലിയത്തോട് തോട് വല്യത്തോട്
ആഹ ആഹ
ഓള് പറ്ഞ്ഞ അറിയും ആഹ് അത് കി
ആ തോട് ആ തോട് മത്സ്യം കിട്ടുംല്ലേ?
തോട്ട് ആ തോട്ടുമീൻ കിട്ടും
ആഹ
ഉം
തോട്ടുമീ കൊണ്ടുവന്നപ്പോ ഒരിക്കാൻ നന്നല്ലേ?
ആ നീൻമുട്ടൊക്കെ ഉണ്ടാവും നന്നായിട്
ആ തോട്ട്മീൻ കൊണ്ടുവന്നാലെ നല്ല പൊരിക്കാൻ ന്നല്ല സഖംല്ല വാഴളിലൊക്കെ കെട്ടിട്ട്
ആ പൊരിച്ചാ നല്ല ഇടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ആ് ഞാനിവിടെ എപ്പോഴെങ്കിലും കൊണ്ടുവന്നാലും അങ്ങനെ ചെയ്യാറുണ്ട്.
ആഹാ ഇവിടെ മക്കൾക്കൊന്നും അതിനോട് വല്ല്യ താൽ പര്യല്ല മീന് തോട്ടട്ടെ പൊഴ മീനൊക്കെ.
ആഹ് പൊഴമീൻ തോട്ട് മത്സ്യക്കെ നല്ല കാൽസ്യംക്കെ ഉള്ളതായിരിക്കുല്ലേ.
ആഹ്.
മക്കൾക്ക് മറ്റേ. അ് മറ്റേ ചിക്കനാണെങ്കി ഓക്കെ എന്നെ നുർ ക്ക് കഷ്ണ കഷ്ണമീനൊക്കെ കിട്ടിലേ അതൊക്കെ ഇഷ്ടാണ്.
ആഹ് ആഹ്.
ഉം.
ഇവിടെ അങ്ങനങ്ങനെ വല്ല്യ ത്തൊന്നു അങ്ങട് പൊത്ത്ന്ന് വാങ്ങിക്കല് കൊറവെന്നെ മത്തിയാണെങ്കില് വാങ്ങികും. അല്ലാതീല്ല അയ്ല അങ്ങൻത്തെ വല്ല്യ മീനൊക്കല്ല ആവോലി അങ്ങൻത്തൊക്കെ.
അതൊന്നും അത് കൊട്ക്കില്ല
അതൊന്നും ഇവര്ക്ക് കഴിക്കൂല ഇവര് കൊടുക്കാറില്ല നമ്മളോട് നമ്മള് വാങ്ങിക്ക്യാറില്ല.
ആഹ്.
പിന്നെ ചെറിയ നെയ്മീൻല്ലെ നെയ്മീ നത്തല്.
ആഹ് ആഹ് ആഹ്.
അങ്ങനെയുള്ള മീനൊക്കെ കൊടുക്കും മത്തി ആ ആ ആഹ്.
ഉം ഇവിടെ ഇവിടൊ മീൻന് വെത്തള് ന്നാ പറയാ.
അതെയോ.
ആഹ് ആ വെത്തള് ന്നാ പറയാ.
ആഹ് അതൊക്കെ അതൊക്കെ കൊടുക്കും.
അത് കൊടുത്തില്ലന്ന് ന്ന്ഞാനതാ വാങ്ങിക്കണത് ങ്ങള് ഹോസ്പിറ്റൽല് പോയി വരുമ്പം മീന് വാങ്ങി വന്നപ്പതാ കിട്ട്യത്.
ആഹ്. ഇതാക്കാനും പാകപ്പെടുത്തി കൊടുത്തയ്ഞ ഇഷ്ടാണ് കഴിക്ക്യാൻ ഇഷ്ടാണ്. നമ്മളതിന്റെ പിന്നാലെ ഇരിക്കണം.
ണല്ലല്ലോ അതിന്റെ മുള്ളിന് വല്ല്യ. പ്രശ്നല്ലല്ലോ ഉം. പിന്നെ.
പിന്നെ വേറെന്താ. കൊച്ച് കര്ച്ചില്ലാ തോന്നില്ലേ ഓ നല്ല മഴ.
ഏഹ് നല്ല മഴേണ് ലേ വടെങ്ങനെ ത എടവി ട്ടെടവിട്ട്ങ്ങനെ മഴ പെയ്യണ്ട് പൊർ ത്തെർങ്ങാ വയ്യ ഉം.
മഴ പെയ്ത് കഴിഞ്ഞു പോയി ഇനിയിപ്പോ നല്ല മഴ പിന്നെം പെയ്യുന്ന്ണ്ട് അതിന്റെടു ട്ട് നല്ലൊരു വെയില് വന്ന്.
ആഹ് ന്നട്ട് ഫുഡ് കഴിച്ചോ.
ഇല്ല കഴിക്കണത്രേ.
ഉം. ഇങ്ങളൊക്കെ വെക്കണ സാമ്പാർന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇനിക്ക് ഭയങ്കരഷ്ടാണ്. ആഹ് ആടെ ഇന്റെ വീടിന്റെട്ത്തൊക്കെ ഓണത്തിന്റെ ടൈമിലൊക്കെ. ഏഹ് നല്ല സാമ്പാറ് കൊടുന്നരും.
ആഹ്.
വെ എൻക്ക് ഭയങ്കര ഇഷ്ടാണ് എങ്ങനെ ഞ നമ്മ നമ്മളിപ്പത്ര ഞങ്ങളപ്പ എങ്ങനെവ് വെ ച്ചാലു ഇങ്ങള വെക്ക്ണ ടേസ്റ്റ് കിട്ടൂല.
ഇഹ്. ന്നട്ട് ഞാനാ ചോയ്ക്കൂട്ടോ എട്ത്ത്ള്ളരു ചേച്ചിനോട് ചോയിക്കും ചേച്ചിയേ എങ്ങനെയാണ് സാമ്പാറ് വെക്കല്.
ആഹ് ഞാനെന്താ ചെയ്യന്ന് വെച്ചാ എല്ലാ കഷ്ണവും വേവിച്ചിട്ടേ.
ഉം
പരിപ്പ് ഇല്ലേ സാമ്പാർ പരിപ്പും മഞ്ഞപ്പരിപ്പ് എടുക്കൂല്ല ഞാൻ ഓറഞ്ച് പരിപ്പാ എടുക്കാ
ആഹ് സാമ്പാറ് പരിപ്പ്
ആ എന്നിട്ട് അത് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിട്ട് ഈ കഷ്ണത്തിന്റെ മേല വെക്കും
ഉം ആ ഒന്നി ച്ച് ഇതാവല്ലോ ഒടഞ്ഞു പോവൂലല്ലേ ഉം
ത്തി കൊടക്കും
ആഹ്
എന്നിട്ട് അതിലേക്ക് തട്ടും എന്നിട്ട് കൊറച്ച് പുളി പിഴിഞ്ഞൊഴിക്കും പിന്ന വറ്ത്തരച്ച് വെക്കുന്ന പരുവാടിയൊന്നു ഇല്ല
ആഹ് കടുകറുത്തിട്ട് മറ്റേ സാദാ പുളിയക്കൊഴിച്ചിട്ടുള്ള സാമ്പാറ്
ആഹ് പൊടി ഇട്ട് വെക്കും സാമ്പാറ് പൊടി കൂട്ടും
സാംമ്പാർക്കായോ
ഇല്ല കായം ഒന്നു കൂട്ടില്ല കായം കൂട്ടൂല്ല പിന്ന വറ്ത്തരച്ച് വെക്കുന്ന ആണെങ്കില് കായം അതിൽ മുർ ച്ചിടും
ഉം ആ അങ്ങൻത്ത ഞാനും ഇവിടങ്ങന സാംമ്പാറ് വെക്കാനായിട്ട് കായം കൊണ്ടിക്കോക്ഷ്നെ ഇതിവിട പൊടിയാ കിട്ടാറ്
ആഹ്
ഉം കായ പൊടിയ കിട്ടാറ്
ആഹ് കായ പ്പൊടിയാണെങ്കില് നമ്മള് വറുത്തിട്ട് ഇട്ടാ മതിയല്ലോ
വറുത്തിട്ടിട്ട ടേസ്റ്റ് കൂടുക ഏ ഞാൻ ഇങ്ങനെ ശെനിക്ക് ആഹ് ആഹ്
കടുകും ആ മറ്റേ വറ്റൽമൊളകും പൊട്ടിക്കൂലെ
കറിവേപ്പിലക്കെ ഇടുംമ്പോ ഇടൂലെ
ഇതിന്റെ കൂടി ഇടുമ്പോ ഈഹ് കായം കൊർച്ച് വറുത്തിട്ട് അതിന്റെ കൂടെ തട്ടി കൊടുത്താ മതി
ഉം ഞാൻ എത്ര വെച്ചാലും ആ ടേസ്റ്റ് കിട്ടൂലടോ അത് ഞാനിങ്ങനെ പറയും ഇവിടക്കെ പറയും ഓര്ണ്ടാക്കണ സാമ്പാറിന്റെ രസംണ്ടല്ലോ അത് വേറെ ത്തൊരു രുചിയാണ് അത് സാംമ്പാറ്ന്ന് മാത്രല്ല അവിയലാണെങ്കിലും ഹ് ഒരു മറ്റ് റ്റേ കൂട്ടുകറി അതൊക്കെ ഭയങ്കര ആഹ് പായസാണെങ്കിലും ഓണത്തിന് ഒരു പ്രത്യേക രസാണല്ലോ തേങ്ങാ പാലൊക്കെ ഒഴിച്ചൊരു പാല് അതൊക്കെ ഭയങ്കര ഇഷ്ടാണ് അവിടെ ചേച്ചിമാര് കൊറേ കൊടുന്നേരൂട്ടോ ഞങ്ങളാ സൈഡില് മൊത്തം അങ്ങനെ ഓണം ആഘോഷിക്കുന്ന കൊറേ ടീമുണ്ട് അപ്പൊ അവര് കൊടുന്നേരും
ഞമ്മളു ഇവിടെ അങ്ങനയന്നെ ഇവിടെയും കൂടുതലും സാമ്പാറ് എള്ശേരി എന്താ പറയാ കൂട്ടുകറി
ഉം കൂട്ടുകറി എങ്ങനെയാ ഇണ്ടാക്കാറ് കൂട്ടുകറി
തേങ്ങാ കൊത്തി വെക്കൂല്ലേ നമ്മള്
ആഹ്
ആ അങ്ങനെ മുറിച്ച് മാറ്റി വെച്ചിട്ട് ഈ കഷ്ണൊക്ക ആദ്യം വേവിക്കും ആദ്യം കടല ഒരു നാല് വിസ് ത്തില് വേവിച്ച് മാറ്റി വെക്കും എന്നിട്ട് ചേനയും പച്ച ക്കായും കൂടെ വേവിച്ച് വെക്കും എന്നിട്ട് ലാസ്റ്റ് ഈ മൂന്ന് സാധനം കൂടെ ഒരുമിച്ച് ഇടുംമ്പ മാ ത്രം ആ എന്താ പറയാ മൊളഗില്ലേ മൊളക് പൊടി അത് ജസ് റ്റൊന്ന് എണ്ണേല് ചൂടാക്കീട്ട് ഇട്ട് കൊടുക്കും
ആ ആ പിന്നെ ചെല ഭാഗത്ത് തേങ്ങ വറുത്തിട്ട് ആഹ്
ആഹ് തേങ്ങ വറുത്ത് അരക്കുന്നെ ആണെങ്കിൽ തേങ്ങ വറക്കുമ്പോ അതിന്റെ കൂടെ ഉഴുന്നില്ലേ ഉഴന്ന് പരിപ്പ്
ആഹ് ഉഴുന്ന് ആഹ്
ആ ഉഴുന്ന് പരിപ്പ് കൊറച്ച് അതിലിടും അപ്പൊ നല്ല ടേസ്റ്റാ
ആഹ് അല്ല ചെലവര് കാണതില്ലേ ഇങ്ങനെ തേങ്ങ വറുത്തിട്ട് ഇങ്ങനെ തരി തരിയേനള്ളത് ചേർക്കുവല്ലോ
ആഹ് തേങ്ങ വറുത്തിട്ട് അരക്കുവാ അത് കൊറച്ച് തേങ്ങ അതില് മാറ്റി വെക്കാം
ആഹ് അല്ല ആ ഞാന് അ ആ അരക്കില്ല അരക്കാതെ സപ്പറേറ്റ് ആയിട്ട് ഇടുവല്ലോ
ആഹ് അതന്നെ പറഞ്ഞാ കുറച്ച് തേങ്ങ വറുത്തിട്ട് വെക്കാ അന്ന് ട്ട് കൊറച്ച് തേങ്ങ അവിടെ മാറ്റി വെക്കാ എന്നിട്ട് ഈ സാധനം വറുത്തരച്ചിട്ട് കറിയില് കൂട്ടുമ്പം ഈ കടുവൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് മേലെ വെതറി കൊടുക്ക
ഉം അതാ കൂട്ടുകറിക്കല്ലേ ചെറിയൊരു മധുരം ണ്ടാവാ
ആഹ് ആഹ് ആ കൂട്ട് കറിയാണ് ടേസ്റ്റും
ആഹ് അത് മത്തന് കൂട്ടിട്ടാണോ?
ഇല്ലില്ല ചെലേ ആൾക്കാര് മത്തൻ കൂട്ടാറുണ്ട് നമ്മൾ ഇവിട്
ആഹ് അതില് മെയിനായിട്ട് എന്തൊക്കെയ കൂട്ട പച്ചക്കറി?
കൂ ഇതില് കൂട്ടുകറിയില് തേ തേങ്ങ ആദ്യം വറത്ത് തേങ്ങയാണ് അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്
ആഹ് ഈ നാളെ ഒന്ന് ഇണ്ടാക്കി നോക്കണം
ആഹ് കടലേം, ചേനേം, കായും മൂന്ന് സാധനല്ലേ വേണ്ടു?
മാ നാളെ എങ്ങനെ ആയാലും ഒന്ന് ഉണ്ടാക്കിട്ടേ
വെക്കുന്നതില് ഇത് ചേർക്കണം
ആഹ് ആഹ് നാളെ ഉണ്ടാക്കിയിട്ട് എങ്ങനായാലുവേ വേ ഞാന് റിപ്ലൈ തരണ്ട്
ആഹ്
ഉം ന്നാ ഓക്കേ അന്നാ ഞാൻ വിളിക്കണ്ട് ആ ഓക്കേ ഓക്കേ